ഹലോ കേക്കാവോ- ഹലോ ഉം വീട്ടിലെ പൂച്ചയൊക്കെ എന്ത് പറയുന്നു
അതിന്റെ അടുത്ത് കിടന്ന്റങ്ങുന്നുണ്ട് ഇപ്പൊ
അന്നെ ആ പൂച്ചയുടെ ഫോട്ടോ ആണോ ഇടാറ് സ്റ്റാറ്റസ് ആയിട്ട്
ആ- ആ അതന്നെ വേറെ ഒന്നുംല്ലല്ലോ അത് ഒരെണ്ണേ ഉള്ളൂ ഒരു ഒരു പട്ടിയുണ്ട് ഞാൻ ആക്ച്വലി ആ ഞാന് അത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത് തള്ളിയതാണ് ഇങ്ങട് കഥ ഇങ്ങട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി സ സത്യാവസ്ഥ ഇതൊന്നുമല്ല തന്നെ ഹ്ഹ് ചുമ്മാ ചെയ്തത്
രസമുണ്ട് നല്ല ഭാവിയുണ്ട് അതിൽ
ഉം അതെ അതെ കൊറെ പേർക്ക് ഇഷ്ടമക്കെ പെട്ടു കൊറെ ലൈക്ക്ക്കെ ഇട്ടുണ്ടായി
ആ കാരണംര് ഇൻടറ്രസ്റ്റി കേറി നമ്മള് ചിന്തിക്കാത്തരത്തി ചിന്തിച്ചല്ലോ പഴ പറ്റി ചോദിക്കുന്നു ഫ്രണ്ടവും അതോ മീനുകൾ എന്താ പറയുന്നു
മീനൊക്കെ ആ നമ്മ നമ്മടെ നമ്മുടെ മീൻ കുഴപ്പമല്ല പക്ഷെ വളർച്ചയില്ലടി
അതുപോലെന്നെ നിക്കുന്ന
അതുപോലെ തന്നെ നിക്കണു തീറ്റൊക്കെ കഴിക്കിയൊക്കെ ചെയ്യും മൂന്നു നേരം പക്ഷെ വളരെള്ളാ
ആഹ് അപ്പൊ നമ്മള ഫുഡിന്റെ കുഴപ്പണ് വളർച്ച മുരടിച്ചു പോണ ഭക്ഷണമായിരിക്കും കൊടുത്തത് അയ്യ അപ്പൊ ബോറടിക്കോ
-എന്ത്
ഇത് കൈ കഴിക്കാൻ കൊടുത്തിട്ടും വളരാത്തപ്പ
ആഹ് കഴിക്കാൻ കൊടു വളരത്തപ്പോ ഞാൻ എന്തിനാണ് ഇന്നെ വളർത്തണത് പിന്നെ കണ്ടുകൊണ്ടിരിക്കല്ലോ രസം എപ്പഴും ഇങ്ങെ വെള്ളം ചീത്തിയാകുമ്പോ വെള്ളക്കെ മാറ്റിക്കൊടുക്കും അതൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ള കാരണം ഇങ്ങന ഇരുത്തിക്കൊണ്ട് പോകുന്നു
ഉം
ഇപ്പൊ നീന്തൽ പഠിക്കാൻ പോണ്ട്
പോണോ എവിടെ പോയി ഏത സ്ഥലം
ഇവിടന്ന് കുറച്ച് ദൂരെയാണ് ഒരു അരമണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് ഡാലുവെ ആ സൈഡിലേക്കല്ല ഞാൻ ഈ സൈഡിലേക്ക് കാലടി സൈഡിലേക്ക്
കൊള്ളാവോ
ആഹ കൊള്ളാം കൊള്ളാം ഒരു രണ്ടു ദിവസം ആയിട്ടുള്ളൂ പോയി തുടങ്ങിയിട്ട്
അല്ല അല്ലാതെ തന്നെ അനക്ക് നീന്തൽ അറിയാലോ
എനിക്ക് നീന്തല് ഞാൻ അത്രക്കും- എക്സ്പേർട്ട അല്ലല്ലോ അതൊരു രണ്ട വർഷം മുൻപാ പഠിച്ചത് അതും പുഴയിലാ പഠിച്ച പിന്നെ എനിക്ക് അങ്ങനെ ആഹ ഇപ്പ ഇപ്പ അവരും. ഇതുപോലെ തന്നെ ഓരോ ലെവല് പതിയെ പതിയെ പഠിപ്പിക്കും ഇപ്പൊ ഞാൻ അന്ന് കഴണ്ട. രണ്ട് വർഷം മുമ്പ് പഠിച്ച എത്തിയ ലെവലായിട്ടുണ്ട്. രണ്ട ദിവസം കൊണ്ട് അന്ന് രണ്ട രണ്ട ദിവസ രണ്ട- യിട്ടൊള്ളു. പക്ഷെ രസാൻട്ടാ വൈകുന്നേരമാണ് നല്ല രസമാണ്. ആറ് മണി തൊട്ട് ഏഴു മണിവരെ. ആ അവിടെ പിള്ളേ. മാത്രല്ല വയസ്സായ ആൾക്കാരുണ്ട് അമ്മമാരുണ്ട് ചെറിയ- ഒന്നാം ക്ലാസ് പടിക്കുന്ന പിള്ളേരൊക്കെ ണ്ട്
കുഞ്ഞു പിള്ളേരുണ്ടോ നാല് വയസ്സൊക്കെ ള്ള.
നാലു വയസുള്ളവരില്ല. ഒന്നാം ക്ലാസ് ഒക്കെ ണ്ട് ഒന്നും രണ്ടൊക്കെ അല്ല ഇവര് ചെറിയ കുട്ട. കുട്ടികളെ എടുക്കുന്നുണ്ട് കുഞ്ഞു പിള്ളേരെ എടുക്കുന്നുണ്ട് പക്ഷെ അവരെ നമ്മള് കുറച്ച്- ച്ചും കൂടിയും ശ്രദ്ധ കൊടുത്തിട്ട് വേണം പഠിപ്പിക്കാൻ ആ ഇപ്പൊ അവിടെ ഒരു കോച്ചിന്- വയ്യ അതുകൊണ്ട് കുഞ്ഞി പിള്ളേര് എടുക്കണില്ല.
ഓ പക്ഷെ എനിക്ക് ഇവനെ പഠിപ്പിക്കാൻ വിടണന്നുണ്ടായിരുന്നു നീന്തല്. നല്ലതല്ലേ അവന്റെ സ്കൂളിലില്ല. ഇവിടെ ഈ കോട്ടേഴ്സിലുള്ള ടീച്ചേഴ്സും സ്വിമ്മിങ് ഇല്ലാത്ത ആൾക്കാർ.
കേട്ടോ കളമശ്ശേരിൽ ഒരു ഞാൻ അന്വേഷിച്ച സമയത്ത് കളമശ്ശേരി രാജഗിരി- സ്കൂളല്ലേ രാജഗിരി കോളേജാണോ സ്കൂളാണോ?
സ്കൂള് സ്കൂള് അതാണ് അവ- ഇവിടെ കോട്ടേസില ഒരു ടീച്ചറിന്റെ മോള് വേറെ സ്കൂളിലാണ് പഠിക്കുന്നത് പക്ഷെ സ്വിമ്മിങ്ങിന്. അവിടെ പോണുണ്ട്.
ആഹ് ഞാൻ അന്വേഷിച്ച പ്പൊ ആദ്യം അവിടെ ചേരാാലന്ന്ഞങ്ങനെ വിചാരിച്ചു. പിന്നെ ദൂരം നോക്കിപ്പോൊ ഫീസ് ഇരുപത് ക്ലാസ് ഇവര് തരും. ഒരു മണിക്കൂർ ഒരു ദിവസം മൂവായിരം രൂപ.
ഇപ്പൊ പോ.
ഇപ്പൊ പോണട. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ കൊറ അന്വേഷിച്ചു ഒരു മാസം ഒന്നും തരില്ല. ഇരുപത് ക്ലാസ്സേ തരുള്ളൂ. മ് ഇരുപത് ക്ലാസിില് നമ്മളൊക്കെ പഠിച്ചെടുക്കണം.
മ് മ് ആ ഏതെങ്കിലും ഒന്നിന് വിടണം.
മ് ചെറിയ പിള്ളേർക്കൊക്കെ വേഗം പഠിക്കാൻ പറ്റൂടി അവിടെ രെ ചെറിയ പിള്ളേരെക്കെ- നല്ല രസാണ് അവരൊക്കെ ചെയ്യണ കാണാൻ എന്നെ കാല് നന്നായിട്ട് നീന്തും.
ഓ അങ്ങനെയൊക്കെ വീടാണ് എനിക്ക് ആഗ്രഹുണ്ട് ഇനിയിപ്പം.
പഠിപ്പിക്കുന്നത് നല്ലതാ അവന്റെ അതൊക്കെ ഇഷ്ടമാണോ?
ആ നീ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നീന്തൽ ഇഷ്ടമായിരിക്കുവല്ലോ. വെള്ളത്തെ വെള്ളത്തിൽ കിടക്കാനാണ് ഏറ്റവും ഇഷ്ടം എന്നിട്ട് കാണിച്ചു വരും. അവൻ നീന്തുന്നത് അത് പക്ഷേ കാല വെച്ച് നടന്നിട്ട് കൈ വെച്ച് തഴയുന്നാണെങ്കും. ഏതിലോ ഇങ്ങനെ ടി വിൽ എന്തോ കണ്ടതാണ് ആരോ നീന്തുന്നത്. അഭിനയിക്കും അതേപോലെ.
പിന്നെ എന്താ നീന്തല ക കഴിഞ്ഞിട്ട്. ഏ ഇല്ല ഇല്ല ഞാൻ നിന്നെ മാത്രമേ വിളിക്കാറുള്ളൂ. പിന്നെ സാ- സെ ഞാൻ വിളിച്ചിരുന്നു അപ്പൊ സാറൊക്കെ ഒരുമാതിരി ഭയര ഒരു അത്ഭുതം പോലെ നീ എന്ന ഇങ്ങനെ വിളിക്കാറ്- ല്ലല്ലോ എന്ത് പറ്റി അലീനന്നൊക്കെ ചോയിച്ചന്നിട്ട്. ഞാൻ ചുമ്മ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരുന്നിരുന്ന് പ്രാന്താ യ സമയത്ത് വെറുതെ വിളിച്ച-
ആ അവക്കും ബോ രടിക്കുന്ന എന്നൊക്കെ പറയാന കേട്ട്.
മ് അവള് ബുക്ക് വായിക്കാനൊക്കെ തുടങ്ങി.
ആണോ എന്ന വച്ചാ ഇതോ കഥയോ?
ആ കഥ എന്ന് പറയാ ആ കഥാബുക്കുകള്. ബുക്കുകൾ മേടിച്ച് വീട്ടിലിരുന്ന് വായിക്കാൻ തുടങ്ങിയന്നാ പറഞ്ഞെ.
ആനല്ല കാര്യം.
ആ
ഉം
അങ്ങനെ പോണ്
പിന്നെ അമ്മയൊക്കെ സുഖായിട്ടിരിക്കുന്നോ?
ആ അമ്മയൊക്കെ സുഖയിട്ടിരിക്കണ് അവിടെ എല്ലാവരും ടി വി കണ്ടൊണ്ടി ഇരിക്ക. അവരുടെ സമയം പോക്കെ അങ്ങനെയാണ്. അതൊക്കെ തീർന്ന് എപ്പോയെ തീർന്ന് ഞാൻ അന്ന് തന്നതില് പുഴു ഉണ്ടായോ
ല്ലായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
അതാണ് എനിക്ക് മസ്സത് പക്ഷെ ഇവിടെ എനിക്ക് കിട്ടണതൊക്കെ കുരുവുണ്ട്
ചിലപ്പോ അത് ഇത്രൂടെ വലുതവുമ്പഴായിരിക്കും ഇതൊരു മീഡിയം ടൈപ്പ് ല്ലേ അതായപ്പം അതിന് വലുതട ഒറ്റൊരെണ്ണം കൊണ്ടാണ് എനിക്ക് കിട്ടിയ. ഏത് ഞാനൊരു പത്ത് പന്ത്രണ്ടെണ്ണം കഴിച്ചതിൽന്ന് ഒര് എണ്ണത്തി നിന്ന് മാത്രം ഒര് എണ്ണം കിട്ടി.
ഉം ഉം അവിടെ ആ സൈഡില് മഴയുണ്ടപ്പൊ?
ഉം ഉം ഇവിടെല്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസായിട്ട് മഴയെയില്ല.
അതെ ഇവിടെ ഇല്ല ഭയങ്കര വെയില് ഭയങ്കര ചൂ
കാരണം ആഞാൻ ഏതിലോ കണ്ടഇനി മഴ മുന്നറിയിപ്പ് ഇപ്പഴങ്ങും ഇല്ലന്ന് ഈ ആഴ്ച ഇല്ലന്ന് വാർത്തയിലോ കാലാവസ്ഥ എന്തോ ഇതില് കണ്ടു.
പക്ഷെ ജൂൺ മാസത്തിലൊന്നും ഇതുപോലെ വെയിലൊന്നും വരാറില്ലല്ലോ? ഫുൾ നനഞ്ഞൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്ക. യാ
ആ ആ ഇതിപ്പോ ആ സ്കൂളുകാർ പറഞ്ഞു അഥവാ മഴയാണെങ്കിൽ ഷൂ ഇട്ട് കൊടുക്കരുത് സ താ ചപ്പല് ഇട്ട് കൊടുക്കണംന്ന് പറഞ്ഞ് അന്ന് തൊട്ട് പിന്നെ വെയിലാണ്. രാവിലെ പോവുമ്പോഴും മഴയൊന്നുല്ല.
അവന് വല്ല തുമ്മലോ ജലദോഷോ അങ്ങനെഒന്നുല്ലല്ലോ.
ഒരു ഇല്ല ഒരു ചുമ ഉണ്ടായത് കൊറച്ചാള് മുന്നേ അത് പക്ഷെ തണു പ്പ പുടിച്ചിട്ടാ ഭയങ്കര തണുത്ത വെള്ളം കുടിച്ച അതായത് നമ്മളിവിടെ ഈ വീട് മാറുന്നതിന്റെറ ഇതായപ്പ നമ്മള് ഈ ക്ഷീണിച്ചപ്പ നല്ല തണുത്ത വെള്ളം വാങ്ങിച്ച്. ഇത് നമ്മള് കുടിക്കുന്നതിനും കണ്ട അപ്പൊ ഇവന് എടുത്ത് കുടിച്ച് അത് കഴിഞ് പിറ്റന്നോട്ടരു ചുമയായിരുന്നു പക്ഷെ ഇപ്പൊ കുറവുണ്ട്. അപ്പ അവര് ഇപ്പൊ പേടിപ്പിച്ച് ചുമച്ച ആശുത്രി കൊണ്ട് മരുന്ന് വരുന്ന് മരുന്ന് കൊടുക്കുന്നത് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് പിന്നെ ചൂടുവെള്ളോക്കെ കുടിച്ച്.
ഉം ഉം ഇപ്പൊ ക്ലാസ്സിലൊക്കെ പിള്ളേർക്കെ കാർക്കിങ്കലൊക്കൊ പനിയോ എന്തെലുമൊക്കെ കാണും ഈ സമയ ആയതൊണ്ട്.
വരുന്ത ഇപ്പം എന്തുകൊണ്ട ഈ കേരളത്തില് കേരളം ഭയങ്കര പനി ചൂടിലാണ് എത്രയ പതിനൊന്നായിരം ആൾക്കാർക്ക് എന്തോ പനിയൊക്കെ പിടിച്ചാലോ കോഴിക്കോട് മലപ്പുറം ആ സൈഡില് ഭയങ്കര പനികളായിരുന്നു നാട്ട്
അപ്പൊ ചെിലപ്പ അങ്ങനെ അങ്ങനെയൊക്കെ സൂക്ഷിച്ചാ നല്ലത് അതായത് പുള്ളേരുടെയ്ന്ന് പകരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവരെ മാസ്ക്ന്നും വെച്ചുകൊണ്ട് വിടാനൊന്നും പ
പറ്റൂലെ പിന്നെ ചിലപ്പോ പുറത്ത് വരൂല ഉള്ളില് കാണും അത് അടുത്തിരിക്കുന്ന കൊച്ചിനായിരിക്കും. വരുന്നത് പിന്നെ ഇവന് മറ്റേല്ല ഫ്ലൂവിന്റെ വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പനി പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ആ ഡേ കെയറിൽ പോയപ്പോ പ്പം ആദ്യം വിട്ട സമയം ഭയങ്കര പനി എപ്പോഴെപ്പോഴും അസുഖം വരയിരുന്നു. അങ്ങനെയാണ് പിന്നെ ഈ വാക്സിൻ എടുത്താതിതിന് ശേഷം കൊറവുണ്ട്. വർഷത്തിലൊര് ഒന്നോ രണ്ടോ പനിയൊക്കെ വന്നങ്ങ് തീരും.
പിന്നെ പിന്ന ഈ എല്ലാ ബുക്കുകളൊക്കെ മേടിച്ചാക്ക കൊടുത്താ
എന്ന്വച്ചാ ആ ഉണ്ട് ഫോർ ലൈൻ ടു ലൈൻ പിന്നെ മറ്റേ മാത്സ് എഴുതാൻ ഇങ്ങനെ കോളമുള്ള ബുക്ക് ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചു പക്ഷെ കണ്ടപ്പോ കൊള്ളാൻ പക്ഷെ അത് അവരൊന്നും എഴുതിപ്പിച്ചില്ല അതുകൊണ്ട് എനിക്കൊരു എന്തോപലെ എനിക്കിങ്ങെഴുതി കൊടുക്കാനൊക്കെ ഒരു കൈ പിടിച്ചക്കി എഴുതിപ്പിക്കാനൻ ഒരു ആഗ്രഹം പക്ഷെ അവരൊന്നും പഠിപ്പിക്കുന്നില്ല പിന്നെ ഇനിപ്പം സ്കൂളില് കോമ്പറ്റീഷന ആണ് കളറി ആക്ഷൻ സോ അങ്ങനെയൊക്കെയ ഉള്ള
അങ്ങനെയൊക്കെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു വിടോ
ആ പഠിപ്പിച്ച് വീടാണം ഞാൻ പഠിപ്പ പഠിക്കുന്നിയില്ല അതായത് വീട്ടുകാര് പാരൻസ് ന്റെ ഗൈഡൻസിൽ ഏതെങ്കിലും ഒരു പാട്ട് പഠിപ്പിച്ച് വിടണംന്ന് ഞാനെ ഞാൻ പഠിപ്പിച്ച വി ഇരിക്കുകൊന്നുംല്ല ഞൻ അത് ജൂലൈ പതിനാലാം തീയതി തൊട്ടാണ് ആ കോമ്പറ്റീഷൻ അടുത്ത ആ ഇഷ്ടമുള്ള ഏതാണോ മലയാളം ഇംഗ്ലീഷ് പാട്ടുകള് ഏതോണോ പഠിപ്പിക്കാം പിന്നെ കഥ പറയാം മലയാളം ഇംഗ്ലീഷ് കഥ ഏതിലെലൊക്കെ പക്ഷെ ചേർത്തിരിക്കണം ഏതെങ്കിലും ഒന്നിനെങ്കിലും ചേർന്നിരിക്കണം
ചിത്രരചന ഒക്കെുയുണ്ടോ
ആ ചിത്രരചനുണ്ട് പിന്നെ മറ്റേ ഏ ഇതുണ്ടല്ലോ പേപ്പർ വെച്ച് ചെയ്യുന്ന
ആ ചെറിയ ചെറിയ ക്രാഫ്റ്റുകള്
അതൊക്കെ ഉണ്ട് പക്ഷെ ഞൻ
ഇവൻ ഇങ്ങനെയൊക്കെ താല്പര്യമുള്ളതാണോ
അവന് കളർടിക്കൻ ഇഷ്ടമാണ്
ആ എന്നാ അങ്ങനെതി
ആ അപ്പൊ ഞാൻ അതിന് വിചാരിച്ചല്ലാ അതെ പാട്ടിനൊക്കെ ചേർത്താ മറ്റേ ഇവിടെ കേയറി നിന്നിട്ട് നാണം വരും അതുകൊണ്ട് കേറില്ല ആ അതൊക്കെ ഉണ്ട് അവര് അവിടെയും കളറിയിപ്പിക്കും കൊറെ അപ്പം ഇഷ്ടണ് അത് ചെയ്യാൻ
ആ എന്നെ കുറച്ച് കളറും ബുക്കും മേടിച്ചോണ്ട് വരാ ഞാൻ കാറൊക്കെയാണോ ഇഷ്ടം അതോ എല്ലാം കളർടിക്കോ
അവന് വണ്ടികളോടാണ് കുറച്ച് താല്പര്യം കൂടുതൽ എന്ത് കാര്യത്തിനാണെങ്കിലും വണ്ടി ണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് കൂടുതലാണ്
ആ ഓ
അതൊണ്ട് ബാഗ ഒക്കെ ക്കെ വണ്ടിയുള്ള ബാഗാണ് വായിച്ചത് വണ്ടിയുടെ പടമള്ള ബാഗുകള് ബാഗ് പിന്നെ ആ കുപ്പി ഇല്ല കുപ്പി കളറ ആണ് ഇഷ്ടം ഓറഞ്ച് കളറാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ ആ കളർ കുപ്പി വാങ്ങിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട വണ്ടിയുണ്ട് ബി എം ഡബ്ല്യു ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി അത് ബ്ലാക്ക് ബ്ലൂ കളർ ബി എം ഡബ്ല്യൂ അതാണ് ഇഷ്ടം ചെറുതിൽ ഒന്നും പിടിക്കൂല വല്യ വല്യ വണ്ടികളിലേ പിടിക്കും
ഈ കൊണ്ട പോണ വെള്ളമൊക്കെ കുടിക്കുവ ആള്
ആ കുടിക്കും വെള്ളം നന്നായിട്ട് കുടിക്കും അത് കൊച്ചിലോട്ടേ ഉള്ളരിതാണ് വെള്ളം ഫുള്ള് കുടിക്കും വെള്ളം ആ വലുത് തന്നെ വേണം നോർമൽ സൈസും പോര ഒരു ലി ന്റെ വെള്ളം വേണം അത അവൻ കുടിക്കും കൊച്ചി വെള്ളം നിറയെ കുടിക്കും അതുകൊണ്ട് അതില് കുഴപ്പമില്ല
ആഹ ഓക്കെ എന്നാ ഞാൻ വിളിച്ചന്ന് അന്വേഷുച്ചുന്ന് പർഞ്ഞ അവനോട് ഒരു ദിവസം വരാന്ന് പറഞ്ഞേ
ഓ പറയാം പറയാം. പൂച്ചയ അന്വേഷിച്ചുന്ന് പറയൂ ശരി ഓക്കെ ബൈ. എം.